ഹലോ
ഹലോ
ഹലോ ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ല
ഹലോ
ഹലോ കേൾക്കില്ലേ
സൗണ്ട് കുറവാണല്ലോ റേഞ്ച്ല്ലേ
എന്താ അറിയില്ല ഇപ്പ കേൾക്കുന്നുണ്ടോ
ആഹ് അപ്പൊ കേക്ണ്ട്
വയ്യെ
എന്താ പരിപാടി എന്തൊക്കെ
അങ്ങനെയൊക്കെ പോക്കുന്നു ചായ കുടിച്ചോ ചായ കുടിച് ഓ വെറുതിരിക്ക
ആഹ് അപ്പൊ വെർതിര്ക്ക.
ആഹ്. എന്തെനു ചായക്ക് കടി. ചായുട്ച്ചില്ല അപ്പൊ പൊർത്ത് ഫ്രണ്ട്സിന്റെ വീട് പോയ
ഉ ആഹ്. ചായക്കെന്താ ചിപ്സ് വാങ്ങിന്നു.
ആഹ്.
ഇന്ന് കട്യൊന്നുണ്ടാക്കിയിട്ടില്ല.
ഇങ്ങളൊക്കെ വെറുതെ ഇര്ക്കുമ്പൊ എന്താ ചെയ്യലേ.
പൊർത്താണോപ്പൊ.
അതെ അതാണ് ഈ സൗണ്ട്.
ഉം ഉം. ഉം ചായടിക്കാൻ പോയതാ.
വെർതെ എന്തെങ്കിലൊക്കെ വേണ്ടേ. പ്പയ് ക്ലാസ്സൊന്നുല്ലാത്തോണ്ടേ. ഉം ക്ലാസ്സ്ല്ലാത്തോണ്ട് വീട്ടില്ങ്ങ ഇര്ക്കണ്ടേ.
ഉം ഉം ഉം.
ഇത് മൂവിയൊക്കെ കാണോ ഫിലിമൊക്കെ കാണോ. ഹലോ. ഹലോ. ഹലോ.
വ്യണാന് ആഹ് കേക്കില്ലേ.
ആഹ് ഇങ്ങള് ഫിലിമൊക്കെ കാണൊ ചോയ്ക്ക.
ആഹ് ഞാൻ കാണല്ണ്ടെ ഞാൻ എർങ്ണ എല്ലാ മുവിം കാണും.
പ്പൊ വായ റ്റു ഒക്കെ കണ്ടോ. എന്തോ.
ശ്യം ത്രീ ഉണ്ടു എർങ്ണക കാണു.
ഇങ്ങക്ക് വായ റ്റുനെ പറ്റി എന്താ അഭിപ്രായം.
വാഴ റ്റു. പർഞ്ഞാ വാഴ റ്റു കാണാതെ വാഴ ണ്ടത്.
നമ്മളടിപൊളി ഫിലീമാണെ ഭയങ്കരഷ്ടായി. തിയേറ്റർലൊക്കെ പോയി കാണല്ണ്ടൊങ്ങള്.